ഹലോ എന്തൊക്കെ വർത്താനം സു
പറഞ്ഞോളു
കാൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഫുഡ് കയിക്ക പറഞ്ഞോ
ഫുഡ് കയ്ക്കൽ നടക്ക്യാ
ഏഹ്
എ ചായക്ക് എന്തര് ഫുഡ് എന്തേ എന്ത് ഉണ്ടാക്കി
ഞാന് ഫുഡയിക്ക മദുഹൂത്ത് കഴിക്കാണ്
രാവിൽതന്നെ ബിരിയാണിയാ
അതെ തലെന്നത്ത മദുഹൂത്തുണ്ടായിന് അപ്പങ്ങട് കഴിക്കാണ്
ഏഹ്
ഉം
പിന്നെ എന്തൊക്കെയാ അച്ചാല ഒറ്റകാ സ്വന്തം വീടാ
അതെ അതെ സ്വന്തം വീടാ
ഉം രാജത്തിന് ചോറ് കഴിക്കാൻ കഴിയൊ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേച്ചാല്- രാവിലെ തന്നെ അങ്ങ് അങ്ങനത്ത് കഴിക്കാൻ കഴിയൊന്ന് ചോദിക്കാ- ചോറൊക്കെ രാവിലെ തന്നെ ചോറ് കഴിക്കാൻ കഴിയുവോ ചോദിക്കാ
മനസ്സിലായില്ല ചോറ്
രാവിലെ കഴിക്കാൻ കഴിയോ ചോദിച്ചതാണ്
ഓഹ് കയ്യോല്ലോ ഇനിക്ക്ന്ത് കഴിക്കാൻ കഴിയും
ആഹ് നിങ്ങക്ക് എത്ര ആളാ എത്ര ആളാ വീട്ടില് കുട്ടികള്
ഇവിടെ ഞാന് ഹസ്ബന്റ് തന്നെ ഉള്ളൂ
പിന്നെ എന്തൊക്കെയാ വർത്താനം
ഏഹ്
പിന്നെ എന്തൊക്കെയാ നല്ല എന്താവൂലേ ബിരിയാണി മദ്ഹൂത്ത് എനി
ഉം ഉം
ഇന്നലെ സ്പെഷ്യൽ മദ്ഹൂത്ത് ആയിനൊ പോയ്ക്ക
അല്ല വാങ്ങിയതാ വീട്ടിലുണ്ടാക്കിയാ റെഡി ആവതല്ലോ
ങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കൂലേ
ഇല്ല ഇല്ല ഫുഡൊന്നും ഉണ്ടാക്കൂല
ആഹ് പഠിച്ച് വരുന്നുള്ളു
സാധാരണ ചോറുംകറിയൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ-
ഉം ഞാനും പഠിച്ചു വരണന്നേ ഉള്ളൂ ഞാനും പല കുക്കിങ്ങും ചെയ്യൂല്ല ചോറും കറി ഇണ്ടാക്കും അങ്ങനേ ഗ്യാസ്മേ ഇണ്ടാക്ക ആഹ് അടുപ്പത്ത് ഇണ്ടാക്കാൻ കഴിയൂല്ല
അതന്നെ
ഗ്യാസ്മന്ന് വച്ച് ഇണ്ടാക്കും പിന്നെ എന്താ
ഉം ആഹ്
ഒറ്റക്കാവുമ്പം എന്തൊക്കെയോ പണിയളൊക്കെ കഴിഞ്ഞോ
ഉം പണി ഇനോന്നും കഴിഞ്ഞില്ല ഇങ്ങനെ ഇങ്ങനെ വെരണം
ഉം
മുത്തടിച്ച് കയിഞ്ഞ് അപ്പോത്തിന് മഴ പെയ്ത്
ഉം ഇവടെ നല്ല മഴയാ
ആഹ് ആഹ്
കൃഷിയോക്കെ ഇണ്ടോ
ഉം ഇല്ലേ
ഉം
കൃഷി ഒന്നുല്ല ചെയ്യലില്ല കൃഷി ഒന്നും ഇഷ്ടല്ല
ഉം ഒയ്വ് സമയങ്ങളൊക്കെ എന്തയ്യാ
ഈ സമയങ്ങള് ഒറങ്ങൂ
ഇഹ് ഒരു കിട്ടാറില്ല ഏ
ബുക്കൊക്കെ വായിക്കോഴിക്ക?
ഇല്ലല്ല
ഉം പിന്നെ എന്തൊക്കെയ
അങ്ങത്തെ ചീത്ത ശീലങ്ങളൊന്നുല്ല
ഉം പഠിപ്പിക്കണത് പ്ലസ് ടു വ അതോ. ഡിഗ്രി
ഏയ്
കംപ്ലീറ്റായതാണോ?
ഡിഗ്രിയോ ഉം ഞാൻ ഡിഗ്രി ചെയ്തോണ്ട് നിക്ക്ണ്ട്പ്പോ
ഏയ് വേറെന്തൊക്കെയാ?
വേറെന്തൊക്കെ അങ്ങനെ പോണു നല്ലേ അവടെന്താ ഫുഡ് രാവിലെ?
ഇവടെ ഇണ്ടാക്കിട്ടില്ല നീയിച്ചിട്ടില്ല ഇന്നൊന്നും ഇമ്മ നിച്ചിട്ടാണ് ഇനി ഇണ്ടാക്കാന്
ആഹ്
പിന്നെ എന്തൊക്കെയാ?
പിന്നെന്താ കുട്ടിക്ക് സ്കൂള് പോവാനായോ?
ഇന്ന് സ്കൂളില്ല ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് ലീവാ നാളെ ഇണ്ട് വെള്ളിം ഞയറുവാ ലീവ്
ആ അങ്ങനെ മുസ്ലീം മദ്രസ ഒക്കെ അയിലന്നെ ഇണ്ടോ?
ആഹ്
ആഹ്
യത്തീംഖാനേണ് യത്തീംഖാന അവടെ നിക്കടക്ക് നിന്ന് ഉം
ഓ
ഇമ്പടെയ് ഇങ്ങലെ ഫീസ് കൊറച്ചിട്ട് ഇങ്ങനെ ഫീസ് കൊറവാണ് സിബിഎസ്ഇ തന്നെയാണ് ഫീസ് കൊറവാ
അതേല്ലേ ഉം ആഹ്
ഡൊണേഷ്യയ കാര്യങ്ങളൊക്കെ ഓർമയുണ്ടായിരുന്നു
അതെ അതെ അതെ
പിന്നെ അങ്ങനെ ഏയ് അവിടെ വരെയുണ്ട് അത് കഴിഞ്ഞ പിന്നെ അതിന് അനുസരിച്ച് യതീങ്ങാഞ്ഞി അത് കഴിഞ്ഞിട്ട് യതീംഖാന നൊക്ക്ണെസ്കൂൾ ഇണ്ടായിരുന്ന ആയിതെന്നെ
ഉം ഉം അതെ അതെ പിന്നെ എന്തൊക്കെ വേറെ
നാല് സ്കൂള് മീറ്റിംഗ് ഇണ്ട് പോവാ കായിന്ന് തോന്നുന്നില്ല.
ആഹ് എന്താ പറ്റിയെ പോകാൻ കയതേ
ഇക്ക് റെസ്റ്റാണേ അപം അല്ല ഇൻക് റെസ്റ്റ് സ്റ്റ പറഞ്ഞാല് ബെഡ് റെസ്റ്റാണ് അപ്പൊ
പ്രെഗ്നന്റ് ആണോ ചോയ്ച്ചേ
ആഹ് ആര് ആറ് മാസം
എത്ര മാസായി
കഴിഞ്ഞിട്ട്
ഉം അങ്ങനെ
റെസ്റ്റിന് അത് എനിക്ക് അങ്ങനെ പ്രശ്നം ഇണ്ടായിന് കേട്ടിട്ടില്ലേ പൂനി അളക്കണ്ട പറഞ്ഞണ്ട്
എങ്ങനെ
ബ്ലീഡിങ് ഇണ്ടാവലുണ്ട് വരലുണ്ട് അളക്കാൻ പറ്റൂല്ല
ഓ അതില്ലേ ഉം പഅപ്പൊ അങ്ങനെ കുമ്പിടാനൊന്നും പറ്റൂലല്ലേ
ഏ ഏ കുട്ട്യാളൊക്കെ ഇമ്മന്നെ നോക്ക്ണെ അല്ലാള്ണ്ട് ചെറിയാൾക്ക് നാല് വയസായിണ്
എന്താ എല്ലാവർക്കും നാല് വയസോ
ചെറിയ ആക്ക് നല്ല ചെറിയ മോൾക്ക് നാല് വയസ്സായിണ്ട്
വല്യ മോൾക് ങ്ങ്
വെല്ല്യ മോക് ഒമ്പത് വയസ്
ഓ നാല് വയസ്സ് മാറ്റലേ എല്ലാരും
ഉം
ഉം പിന്നെന്തന്ന് വേറെ
ഏയ് പിന്ന നഎന്തൊക്കെ രാവിലെതന്നെ മുട്ടായി ചോയ്ക്ക്ണ് മോള്
രാവിലത്തെന്നെ
മുട്ടായി വാണോന്ന്
ആർക്ക് ഇൻകോ
ഇനിക്കല്ല ഇന്റെ മോക്ക് ചെറിയ മോള് നീച്ച്ണ്
ഉം മോള് എവിടെ നേഴസറിയിലാ
ഇല്ലല്ല ചേരത്തിട്ടില്ല ഈ പ്രാവശ്യം
അംഗനവാടി പോവല
അംഗവാടിലൊന്നും ആക്കിട്ടില്ല അടുത്ത പ്രാവശ്യംക അക്കച്ച് നമുക്ക് കുറച്ച് പോവാണ്ട് അംഗളവാടിക്കൊക്കെ കൊണ്ട്രാനൊക്കെ കെതിയേടാണ് പിന്നെ വേറെ ഇനി അടുത്ത പ്രാവിശ്യം സ്കൂൾക്ക് അക്ക് ആഹ് അട്ത്താഴ്ച സ് സ്കൂൾക്ക് പോവ് ആഹ് എൽ കെ ജി ചേർക്കണം ഓക്ക് പഠിക്കാനൊക്കെ ഇഷ്ടാ
അതെ പെൺകുട്ടിയല്ലേ പെൺകട്ടിയാക് അങ്ങനെ തന്നെയാണ്.
ആഹ് ച്ചും, വലിയോൾക്ക് അങ്ങനെ പഠിക്കാൻ വല്യയ താല്പര്യല്ല. തലേനിക്കും വേഗം മനസ്സിലാവും.
ആഹ് അതെ പെൺകുട്ടിയാക്കയ്ന് പൊതുവേ പഠിക്കാൻ ഇഷ്ടായിരിക്കും.
ഉം
ലെ?
ആഹ് പിന്നെന്താ? എഴുതില്ലെങ്കിലും ഇങ്ങനെ വായിക്കും.
വായിക്കാനൊക്ക അറിയോന്?
അതെല്ലേ
പിന്നെഴുതാ മറ്റാത്ത് താത്തനത എ ഒഒക്കെ തല കുത്തനെ എയ്ത
ഉം
നമ്മളെന്താറയോ വേഗ നഴ്സറി ചേർത്തണം
ഓഹ്
അല്ലേ വറ്റേ വീട്ടില ഇങ്ങനെ ഇക്കല്ലേ അവക്ക് അവക്ക് പടിക്കാശഷ്ടുണ്ടെങ്കില്
അതേമാതിരി ഇങ്ങോട്ടന്നെ പോരൂന്ന നോക്ക ഇഷ്ടല്ലി പോവാന് അങ്കൽ വാടി പോവാനെ ന്നോടാറിം മറ്റേളെ സ്കൂൾ പോയി മോളെ സ്കൂൾ പോയിക്കോളാറിം ഓളെ കൂടെ
ഏഹ് ഉം ഉം
സ്കൂളൊക്കെ
ഉം ഉം
നല്ല സന്യാസൊക്കെണ്ട് നാലായിട്ടില്ല ഓൾക്ക് ഉം നാലായിട്ടില്ല സെപ്റ്റംബർ നാല്
എഹ് നാലായിട്ടില്ല
ഉം ഉം
മോളികൾ നാലര നാലരാഴ്ച ചീതത്തി മറ്റ വലിയ മളി നാലരരാസ്സ ആയപ്പോ ചത്തി നാലല് വയസയ
ഓള്പ്പൊ എത്രീല ഏഴിലോ
ഓള് നാലിൽ
നാല്ല് ല്ലെ
ആയ കറക്റ്റ
ഏഹ്
പ്രായൊക്കെ കറക്റ്റ് ആണ് പറയാ
ഓള ചത്ത് ചേർത്തിട്ട് പിന്നെ ചത്ത് ചേർത്തിട്ട് ഒർക്കിന യ കെ ജില്ലന് എൽ കെ ജി ആയിന് പിന്നെ യു കെ ഒന്നാം മാസത്തെ പോയ യു കെ ജില്ലയി അപ്പൊ അങ്ങനെതായതാ
അതെ അതെ
പ്രായം കണക്കക്കാൻ വേണ്ടീട്ട് പിന്നെ ഒരുവസ രണ്ടായിരത്തി പതിനാറിില കുട്ടികളൊക്കെ ഉണ്ട് ഓള് രണ്ടായിരത്തി പതിനേഴ്
ഏഹ് രണ്ടായിരത്തി പതിനേഴ് ല്ലെ
ഉം
ഉം
പിന്നെന്തൊക്കെ
പിന്നെന്തൊക്കെണ് പിന്നെന്താ വേറെന്തൊക്കെശാൽ ഏഹ്
കല്യാണം കഴിഞ്ഞിട്ട് കൊർച് ആട്ടുള്ളൂ
കല്യാണം കയ്ഞ്ഞിട്ട് കൊർച്ചൊന്നല്ല കൊർച്ചൊക്കായ്ക്ക്ണ്.
ആഹ്
ഏഹ്
ഉ ഇയ് പഠിക്ക്ണ്ടാവുലേ?
ഞാനോ ഇല്ല ഞാന് ഡിഗ്രി ചെയ്തോണ്ട്ക്ക് ണ്ട്, പിന്നക്കൗണ്ട് കോഴ്സ് കയ്ഞ്ഞ്ണ്, എവിടെങ്കിലും ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ ടൈമില്ല. ഹസ്ബൻറിന് ഇപ്പൊ ചെറിയൊര് റസ് റ്റാണ്. ചെറ്യോര് സർജറി കഴിഞ്ഞ്ണ്. അ അപ്പൊ അങ്ങനെ റസ്റ്റാണ്. അപ്പൊ ഹസ്ബന്റ് പോകുമ്പോ ഇൻക്കും പോണംന്നുള്ളൊരു തോട്ട് ഇൻഷാ അള്ളാ വിചാരിക്കുന്നുണ്ട്. നല്ലൊരു ജോബ് സെറ്റാവണം.
ആഹ് ആഹ് പൊർത്താ നോക്ക്ണ് ഗൾഫിലോക്ക്ണ്? പൊർത്തൊ ക്ക്ണ് അതെന്താ
അല്ല പൊർത്തൊന്നും കിട്ടൂല, പൊർത്ത്ട്ടണെങ്കി ഞമ്മക്ക് അയിന്ള്ള ക്വാളിഫിക്കേഷൻ മാണ്ടേ.
ഉം അല്ല ഗൾഫിലൊക്കാണെ എല്ലാരും കിട്ടൊല്ലോ, അത്ര വൽയൊരു കോളിഫികേഷൻ വേണ്ടല്ലോ
ഏഹ്
ഗൾഫില് കിട്ടാണെങ്കി വല്യ പഠിപ്പ് വാണ്ടല്ലോ, വേം കിട്ട്വല്ലോ ആഹ്
ഗൾഫിലാണല്ലോ പഠിപ്പ് വാണ്ടേത് പറ്യ.
എല്ലാരും പർഞ്ഞേക്ക കൊറേ അധികൊക്കെ നമുക്കങ്ങനെ വേം കിട്ട്ണ്ട്. ചെലരൊക്കെ പ്ലസ്ടു കയ്ഞ്ഞ് ഡിഗ് ഗ്രി കയ്ഞ്ഞാണ്ട് കേറ
ഉം. ഹസ്ബന്റ് ഹസ്ബൻഡ് ഗൾഫ് പോവാൻ ഇഷ്റ്റല്ല.
ഉം
ഹസ്ബൻഡ് ഗൾഫ് പോവാൻ ഇഷ്ടല്ലാ
ആഹ് പിന്നെന്തെക്കെ, ഇബടെന്ത പണി അപ്പോ?
ന്നായ്ക്കോട്ടലേ, പിന്നെ പത്തിൻ റ്റായോ? ഇന്നായ്ക്കോട്ടെ കട്ട